ആ കേക്കണില്ലേ
ആ ഇപ്പൊ കേക്കാ എ ബാങ്ക് വിളിക്കുന്നട്ടോ അതിന്റെ സൗണ്ട്
ആ ആ എന്തൊക്കെ
ഉം പിന്നെ എ
എന്താ സുഖം അവിടെ എന്തൊക്കെയുണ്ട്
പിന്ന മക്കളൊക്ക കുട്ടികളൊക്കെ എത്ര പേര്
ഞാൻ പറയണ കേക്കണില്ലേ
ആ കേക്കാം പറഞ്ഞോ
ആ ആ ഇല്ല എന്റെ കല്യാണൊന്നും കഴിഞ്ഞിട്ടില്ല പഠിക്കയാണ്
ആണോ സോറി പിന്നെ അങ്ങനെ ഞാൻ എന്റെ കുട്ടികൾ രണ്ടുപേരുണ്ട്
ആ
എന്ത് പഠിക്കുന്നാ
ഞാൻ ഡിഗ്രി പഠിക്കാണ് ങ്ങള് എന്താ ജോലിയ്യാണോ
ഇല്ല ഞാൻ വർക്കോന്നും ചെയ്യ്ന്നില്ല ഹൗസ് വൈഫാണ്
ആ ആ
പിന്നെ കുട്ടിആളൊക്കെ അവിടെര്ന്ന് പഠിക്കുന്നു
അ ആ ഫുഡോക്കെ കഴിച്ചോ
കഴിച്ചില്ല കഴിക്കാൻ പോവുന്നു ഉം പിന്നെ ഇങ്ങള് ഫുഡ് കഴിച്ചാ
ഇല്ലല്ലല്ല ടൈംമ് ആവ്ണോള്ളെ
ആ ആ കഴിഞ്ട്ട് കഴിക്കും
ആ യാത്രൊക്കെ പോവൽണ്ടോ
ആ യാത്രയൊക്കെ പോവും സ്കൂ വെക്കേഷന് പോയതെ ഒള്ളൂ പിന്നെ അല്ലാതെ പോകാനൊന്നും സമയം കിട്ടീല
ആ ആ എവിടെ ദൂരത്ത് കൂടെ ആണോ പോല് അതോ എട്ത്താ എട്ത്താ
ദൂരോട്ടെങ്ങും പോ
ആ
മൈസൂറ് സ്ഥലത്തൊക്കെ പോയി പിന്നെ വേറെന്തൊക്കെ വീട്ടില് ആരൊക്കെയുണ്ട്
മൈ പാ, അനിയത്തി, എല്ലാരും ഉണ്ട്
ങ ആ ഉ എല്ല് രോഗം എന്തായന്ന്? ങ മ് ഉം ഉം. എന്താ?
കുക്ക് ചെയ്യാറൊക്കൊഒണ്ടോ? ഫുഡ്
ആ കു ക്ക് കുക്ക് ചെയ്യാറുണ്ട് നമ്മൾ ഉച്ചക്ക് ബിരിയാണി വെച്ചു അങ്ങനെ ഉണ്ട് ചോറൊക്കെ ഉണ്ട്, വീട്ടി വന്നു കഴിക്കാന്ന് വിചാരിച്ചു, കുട്ടികളൊക്കെ വീട്ടിലൊള്ളോണ്ട് ഇന്ന് ഇച്ചിരി അരി ഇരുന്നുണ്ടാ ഇട്ട് ചോറ് വച്ച്. ക്കൻ മേടിച്ച്.
ഓ
എങ്ങനെ പോന്ന് എന്ത?
ഇവിടെ അയിന്റെ എനിക്ക് വല്ലാതെ അറിയില്ല ചി ക്കന്റതൊന്നും
ആ ആ ഇപ്പൊ ഏ നൂറ്റി എമ്പതാ അത്ര
ആണോ ആ കൂടീക്ക
ഉം പിന്നെ വേറെ എന്തൊക്കെയാ?
മഴ ഉണ്ടോ അവിടെ?
മഴയില്ല ഇന്ന് മഴയൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തുണികളൊക്കെ ഉണക്കി പറുക്കി ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നു ഇന്ന് മഴ രാവിലെ തൊട്ടേ നല്ല വെയിലായിരുന്നു.
ഇവിടെയും മഴ ഇന്നു ഉണ്ടായിട്ടില്ല രണ്ട് ദിവസം മുമ്പ് നല്ല മഴയാന്ന് ഇപ്പൊ വെയിലാണ്.
ആ ആ
വെള്ളമൊക്കെ ഉണ്ടോ അവിടെ കുറവുണ്ടോ വെള്ളത്തിനൊക്കെ
എന്താ ആ വെള്ളത്തിനൊന്നും ബുദ്ധിമുട്ടില്ല നമ്മക്ക് കുഴൽകിണറുണ്ട് പിന്നെ അല്ലാത്ത
ആ ആ
വെള്ളത്തിനെന്നും ബുദ്ധിമുട്ടില്ല.
ആ ഇവിടെ കൊഴപ്പൊന്നുമല്ല അതുവരെ ബുദ്ധിമുട്ടൊന്നുംല്ല മഴ പെയ്യണോണ്ട് വലിയ കൊഴപ്പില്ല മഴ ഇല്ലെങ്കിൽ ചിലപ്പോ കുറയും ആ ആ ആ
മേടിക്ക ഓരോത്തര് കുളിക്കാനും കഴുവാനും ഒക്കെ ഓരോരുത്തരു വീട്ടുകളിലൊക്കെ ട്ട് പോന്നു.
ആ
ഉം ഉം അതുതന്നെ. ഒരു വീട്ടില് എപ്പോഴും വേണ്ടിയുള്ള വെള്ളം അല്ല്യോ എല്ലാ കാര്യത്തിനും വെള്ളം ഉണ്ടെങ്ങില്ലെ
ആ ആ ശരിയാണ്
വെള്ളം ഇല്ലാതെ ഒരു കാര്യം നടക്കൂല. അതാത് കിച്ചനിലെ കാര്യം
ആ ഇനി പുൊറത്തുന്ന് വെള്ളം വാങ്ങയാണെങ്കിലും വൃത്തിയ ആണല്ലോ ഉ
പുറത്തന്നൊക്കെ മേടിക്കുന്നവർക്ക് നമ്മള് വീട്ടിൽ ചിലവാക്കുന്ന ഒ സ്വന്തമായിട്ട് ചിലവാക്കണൊക്കെ പുറത്തനിന്നക്കെേടിച്ചാൽ എങ്ങനെയണ
ആഹ പിന്നെ കൊറെപ്പോൊ അത് ശരിയാ കൊറെപ്പോൊ പഞ്ചായത്ത് വെള്ളംന്നൊക്കെ പറഞ്ഞട്ട് വരുന്നുണ്ടല്ലോ പക്ഷെ
ഉ അതൊക്കെ നല്ല വിശ്വസിക്കാൻ പറ്റിയ വെള്ളം കാണിക്ക ശുദ്ധീകരിച്ച വെള്ളമൊന്നും അല്ലായിും ചിലപ്പോ ഓരോ തോട്ടീന്ന്ും അവിടുന്നടുന്ന കഴുക്ക വെള്ളമൊക്കെ ചെല്ലുന്നക്ക് അടിച്ചേറ്റി ഇടതാണ്
ശരിയാണ് വീട്ടിലന്നെ കണറും ഇതൊക്കെ വേണം
പിടിച്ചിട്ട് പിടിച്ച് വച്ചി് അവര് വിളിച്ചുമ്പോ അവടെടുമ്പം തെളിഞ്ഞിരിക്കുവ അന്നേം തോന്നുന്നു നമു പോോന്നുന്ന അല്ലേള്ളോ
ഉം ഉം
അങ്ങനെ അതെങ്കിലും കിട്ടൂന്നും പറഞ്ഞ് അടുത്ത് കുടവുംകൊണ്ട് ഓടുന്നു അങ്ങനെയൊക്കെ ഇരുന്നപ്പോ നല്ല ചൂടല്ലായിുന്ന അപ്പോ നല്ല വേനല് ആയില്ലേര്ന്ന് ങ്ങനെ ഒരുപാട് പേര് ആ മഴ പെയ്തപ്പം ഞ്ഞിപ്പം ഇങ്ങനെ നി ന്ന് പെയ്യാണെങ്കി വീണ്ടും
ആശ് അപ്പൊ കൊഴപ്പണ്ടാവൂല വേനല് നല്ലോ വന്നാലാക്കാരം പ്രശ്നം ഉം
അങ്ങനെ
ങ്ങക്കൊക്കെ വീ വീട്ടില് കെണറുണ്ടാവൂല്ലേ
നമ്മളപ്പം ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് കുഴൽക്കിണറ് അടിച്ചതിന് ശേഷ പിന്നെ ഒത്തിരി ഒരു ഇത് വന്നത് ഉം വെള്ളത്തിന് ബുദ്ധിമുട്ട് കാരണം കൊഴൽക്കിണറ് അടി ച്ചത്
ആണോ ആഹ് ആ
ഏ പിന്നെ വേരെ എന്തൊക്കെയ എന്താ രാത്രി
സ്പെഷ്യല് ചോറ് കൂട്ടാന് അതെന്നെ സ്പെഷ്യൽ ആയിട്ടൊന്നുമല്ല ആഹ് അവിടെ ഇടക്കട വാങ്ങലുണ്ട് അധികം ഇവിടെ വെജിറ്റേറിയൻ ആണ് നിങ്ങളങ്ങനെ നോൺ വെജാണോ
ല്ലാം വെക്കും
ആ ഇവിടെ അധികം വെജിറ്റേറിയന ആോൺ വെ അധി കോണ്ടാവല്ണ് ണ്ടാവലുണ്ട് എന്നാലും അധികം അത് കഴിച്ചാൽ ചിലപ്പോ ഹെൽത്ത് ത്തിന് കേടല്ലേവർ
ആഹ് ആഹ് നമ്മള് ഇങ്ങനെ വീട്ടില് മറ്റേ ചിക്കൻ കോഴിയുണ്ട് ത് ൻ്റെ കോഴി വളർ ന്നുണ്ട് വീട്ടില് അന്നേരം അവിടെന്ന് കൊണ്ടുവരും അങ്ങനെയൊക്കെ നമ്മ നോക്കും ഉം ആ
ആന് ഇവിടെ അത് വെക്കലുണ്ട് എട
ഉം ഉം പിള്ളർക്കൊന്നും മീനൊന്നും അങ്ങനെ വേണ്ട മീൻ വറുത്തു കൊടുത്താ തിന്നും കറിയിലിട്ടാ വേണ്ട അവര് തിരഞ്ഞടുത്തിട്ട് ചാറ് മാത്രോ പിന്നെ മീൻ കറി മീൻ കിട്ടിയില്ലെങ്കി എന്തോലും കറി വെക്കുവ എന്നുള്ള ചിന്തയാണ് നമ്മള് രാവിലെ
അത് ശരിയാ വിടെ പിന്നെ പച്ചക്കറി കൊണ്ട് കറി വെച്ച് ശീലായതുകൊണ്ട് ആ ആവിടെ പിന്നെ പച്ചക്കറിംങ്ങോണ്ട് വെച്ച് ശീലായതോണ്ട് വല്ല്യ കൊഴപ്പല്ല
ആ അതെ അതെ
കറി വെക്കെണ്ടതും കൂട്ടാണ്ടാക്കൊണ്ടൊക്കെ അങ്ങത്തും കൊണ്ടായിരിക്കും അധികം നോൺ വെജും ഇണ്ടാവും എടക്കടക്കൊക്കെ എപ്പഴൊന്നും ഇണ്ടാവൂല
ഉം പിന്നെ നമ്മൾ പിന്നെ കടയിന്നൊക്കെ വെടിക്കുന്ന ബ്രോയിലർ ചിക്കനൊന്നും എപ്പഴൊന്നും കഴിച്ചുടാ കഴിച്ചാ ഈ ബ്ലോക്കും കൊളസ്ട്രോളും ഒക്കെ വരുന്നത്
ശരിയാണ് വീട്ടിലൊക്കൊയാണെങ്കി പിന്നെ ഞമ്മൾ ഇണ്ടാക്ക്ണെ ആണല്ലോ നമ്മൾ ഫു ഫുഡ് കൊടുത്ത് വളർത്ത്ണെയാണല്ലോ അതുകൊണ്ട് കൊഴപ്പല്ല പൊർത്ത്ന്നാമ്പും കൊറേ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് അങ്ങനെ കേടാവും
ആ അതില്ല പേരിപ്പിച്ച് എട്ക്കുന്നില്ലേ അത് കഴിച്ചാൽ നമ്മളും അത് പോലെ വെരും കൊളസ്ട്രോളും കൂടും ആ
ശരിയാണ്
ഉം ന്നട്ട് അതൊക്കെ കഴിക്കുന്നോണ്ടല്ലെ ഈ അറ്റ
ആ ആ ആ ശരിയാണ്
ഉം
ഫുഡ് കണ്ട്രോൾ ചെയ്താൽ അത് ക്കെ
ആ ഒര് വിധൊക്കെ ഒഴിവാക്കാം ഈ ബ്ലോക്ക് അറ്റാക്ക് ഒക്കെ വരുന്നതേ ഫുഡ് കൺ കൊളസ്ട്രോള് കൂടുമ്പോഴാണ് ഈ ബ്ലോക്ക് വരുന്നെ കൊഴുപ്പ് ശെരീരം തടിയുമ്പോ
ഇൻസ്റ്റഗ്രാം കൂടിം യൂട്യൂബ് കൂടിയൊക്ക ഫുഡിൻന്റെ ഇതായതോണ്ട് എല്ലാരും അതിന്റെ പൊറകെയാണല്ലോ
ആ അതെ അതെ
സ്കൂൾ ൽ അത് കൂടി വൈറൽ ആവ്ണോണ്ട് എല്ലാരും എക്സ്പ്ലോ എക്സ്പ്ലോർ ചെയ്യാൻ നട്ക്കല്ലേ
ഉം ഉം പിന്നെ ഇപ്പം പുള്ളേർക്കൊക്കെ അവര്ടെ ബ്രാസ്റ്റഡ് എന്തരാ
ആ ഉം ഫുള്ള് അത് അങ്ങനെ കൊടുത്ത് പഠിപ്പി നമ്മള് ഫുള്ള് അങ്ങനെതന്ന ചെയ്യ
ഉം വ്ടെ മക്കള് ചെലപ്പോഴൊക്കെ പറയും അന്നേരം വല്ലപ്പോഴൊക്കെ വേടിച്ച് കൊടുക്കും. പിന്ന നമ്മള് വീട്ട വീട്ടിണ്ടാവുന്ന ടേസ്റ്റല്ലല്ലോ.
ആആഹ് അത് ശരിയാണ്. എപ്പഴും വേടിച്ചെടുത്താലാണ് പ്രശ്നം. എപ്പോഴേലൊക്കെ ആണെങ്കി വല്ല്യ കൊഴപ്പണ്ടാവൂല്ല.
ആരണ്ടുവാസം കൂടമ്പോ ഒരിക്കലൊക്കെ അങ്ങനെ
ആഹ് ആഹ് അപ്പഴൊന്നും കൊഴപ്പുണ്ടാവൂല്ല. അതിനനുസരിച്ചിട്ട് ആഹ് കൂടുതലും നല്ല ഫുഡ് കൊടുക്കാന് ചെയ്താ മതി.
ഉം പണ്ടൊക്കെള്ളോര്ചീനി കുറ്റിയതും പിന്നെ കാച്ചിൽ പിഴുങ്ങിയതൊക്കെ തിന്നോണ്ട് അവർക്കൊന്നും അസുഖോംല്ല. ഒന്നൂല്ല കുത്തരി ചോറുംന്നല്ല നെല്ലരി ചോറും ഒക്കെ തിന്നോർക്കൊന്നും ഒരു കുഴപ്പൊഇല്ല.
ഉം ഇപ്പത്തെ കുട്ടികളൊക്കെ ഇനി ജനറേഷൻ വരുമ്പോ ത്തിനും നല്ലതാവും. വീക്കാവും ഹെൽത്തൊക്കെ.
ആ അതാണിപ്പൊഅങ്ങനെല്ലേ നടന്നോണ്ടിരിക്കുന്ന.
ഉം ഫാസ്റ്റ് ഫുഡ് ആയതോണ്ടല്ലാരും
ഓരോരോ അസുഖങ്ങള
ഉം
പിന്നെ. ഉംന്തക്കയാ. നാളെ എന്താ പരിപാടി സണ്ടേയായിട്ട്.
നാളെന്താ പ്ര പ്രത്യേകിച്ച് പരിപാടിയൊന്നുല്ല. ഈ ക്ലാസ് തുടങ്ങിയാ പിന്നെ ക്ലാസ്സിന് പോണം. അങ്ങനെയൊക്കെ ഉം നിങ്ങളും പൊറത്തു പോയി ഫുഡൊക്കെ കഴിക്കലുണ്ടോ? ഏ
ഏ അനിയനകൂടെള്ളെ.
ആഹ് അനിയത്തി അനിയനുണ്ട്.
അവര്
ഒക്കെ പഠിക്കണോരാണ് ഏഴാം ക്ലാസ്. ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ
ആ ആ
ങ്ങളെ കുട്ടികൾ പഠിക്കക്കാറല്ലേ
ആഹ നമ്മള് ഒരാൾ ഒമ്പതിലും ഒരാൾ ആറിലും പഠിക്കുന്നു
ആ ആ വല്ല്യ
ഹം ഹം
ആ
അങ്ങനെ അയുടെ കെടന്ന് ആ അമ്മൾ ഫോൺ വിളിക്ക്ണെ കാണുമ്പോ സംസാരിക്കും അങ്ങനെ ഞാൻ ഇഞ്ഞ് പൊറത്തോട്ടെറങ്ങി
ആ ബാക്ഗ്രൗണ്ട് താ
ഉം ആ അതുകൊണ്ട് അന്നേരം അവരെന്തെങ്കിലും ആവശ്യം പറഞ്ഞോണ്ട് വരും അതാ നമ്മൾ ഫോണീ സംസാരിക്കുന്നേരം അതുവരെ അനക്കൊ ഇല്ല അന്നേരം ചോറ് വേണം വെള്ളം വേണോന്ന് പറഞ്ഞ് വരും ആ
ആ ന്നാ ഓക്കെ ക്ലീൻ
ഏ ആ ശരി